യാൻ പറ്റുന്ന
ഓടി കേക്കാം പറഞ്ഞോ
ആ എന്താണ് പരിപാടി
ഒന്നുല്ലടീ പഠിക്കണം എഴുതണം
ഓ എന്താ നീ ഒ ബി സി ഏത് കംപ്ലീറ്റ് ആക്കിയ
ഇല്ല ഇല്ല ഇനിയും ഉണ്ട് അതാ എഴുതാ ഉള്ളത്
എന്തോന്നൊക്കെ എഴുതി
ഞാനാ ആന്റനേറ്റില് എഴ്‌തി ഇട്രാന് ആന്റിനേറ്റില് കെയർപ്ലാന് എഴ്‌തി കേസ് സ്റ്റഡി എഴ്‌താ ഉണ്ട് ബാക്കിയല്ലാ എഴുതി
ഓ എനിക്കിനി ആന്റീനേറ്ററ് കേസ് സ്റ്റഡി മാത്രേ ഉള്ളൂ മറ്റേ റെക്കോർഡ് എഴുതില്ല റെക്കോഡ് ഞാൻ അയിന് വിചാരിച്ച അവള്ടെ കറക്റ്റ്യ്ത് കിട്ടിട്ട് എഴ്‌താ ചുമ്മാ എനിക്ക് മായ്ക്കാനൊന്നും വയ്യ പിന്നെ ആ ആന്റിനേറ്ററെ കേ ത്രി പക്‌തി എഴുതി വച്ചേക്കുന്ന് അത് കംപ്ലീറ്റ് ആക്കണം പിന്നെ നാളത്തെ വൈവേക്ക് പഠിക്യേം വേണം
ഓ എനിക്കും പഠിക്കണം വൈവ് കൊറെ തന്ന് പിന്നെ റെക്കോഡും കംപ്ലീറ്റ് ആക്കണം അതും കാര്യം മറന്നോയി
പിന്നെ ഇന്ന് കളി കാണണ്ടേ രാത്രി
അതും കാണണം ഞാൻ ഇപ്പ കൊറച്ച മുമ്പ് ഗായത്രീനെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഇന്നൽത്തെ കളീനെ പറ്റിയൊക്കെ
ഓയ് ഇന്നലത്തെ കളി എന്ത്‌കുതായിരുന്ന് അവന്ങ്ങനെ അവൻ സത്യം പറഞ്ഞ അവൻ ഒരു കാലെടുത്ത് വെച്ച ഗോളെന്ന രീതിയിലകന്ന് ഇന്നലെ നോർവേലാ അവന്റെ കളി
സത്യവല്ലേ നല്ല ഫസ്റ്റ് ടൈമല്ലേ അവര് വരുന്നേ
ആഹ് ന്ന്ട്ട് എന്ത് എന്ത് കളീ പോ എനിക്കും തോന്നുന്നു ഇത്തവണ ഇവരെന്തായാലും കാണും ഫൈനലില് ഒരു ടീം എന്തായാലും ഇവരായിരിക്കൂന്ന് തോന്നുന്നു
എടീ ഇന്നത്തെ കളി നമ്മള് ജെയിച്ചിലെങ്കി എന്തടായിരിക്കും നമ്മളവസ്ഥ ഇതുപോലെ ആയിരിക്ക്ല്ലേ
ഞാ ഒരു കാര്യം പറട്ടെ എനി നമക്ക് നാളെ ബസികേറൻ പറ്റൂലട്ടോ ഇന്ന് കളി ജയിച്ചില്ലെങ്കി ഞാൻ ജൂനിയസ് ന്ന് ബസ്സിലാരിക്കും വരുന്ന്
യ്യോ എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ ഓ ക്ക്ആലോ യിക്കാൻ വെയ്യ
ഇന്നെറങ്ങിപ്പഴേ അവൻ്റെട്ത്ത് പറഞ്ഞാര്ന്നു ഇന്നൊറങ്ങൂലല്ലോ ഞാൻ പറഞ്ഞു ല്ല പന്ത്രണ്ടരക്ക് ഞാൻ കളി കണ്ടിട്ടേ ഒറങ്ങോളു
ഞാനും കാണാനാ എനിക്ക് ലിങ്കയച്ചെരണേ
ഓ അവ അവന്റെനിയിപ്പ വെടെയില്ല അവ വന്നിട്ട് അവൻ അവട് ഞാൻ ചോയിച്ച്താണ് അയച്ച് രാ സ് സ് സ്പെയ്ന് ആ സ്പെയിനവന്റെ രണ്ടാമത് നടക്കുന്ന ടീമാണ് കാണിച്ച് തന്നില്ലേ
അതാ പറഞ്ഞത് പേടിയാവ്ന്ന്
ന്റെ റൊണാൾഡോ ഒന്ന് നല്ലോണം കളിച്ചാ മതിയാർന്നു
ടീമ് മൊത്തത്തി നല്ലതല്ല കളിച്ച സെറ്റ്
സത്യ യ് എന്തോന്നീ കോളടിക്കാവന്ന റിയാവുന്നവർക്ക് അവര് പന്ത് കൊടുക്കൂല എന്ന് വെച്ചാ ആ ടീമിലുള്ളവർക്ക് മൊത്തം എങ്ങനെ ചിന്ത സ്വന്തായിട്ട് ഗോളടിക്കണം സ്വന്തായിട്ട് ഗോളടിക്കണ
അത് ഷെ രണ്ടാമത്തെ ടീമില് അതങ്ങനെ കണ്ടില്ല രണ്ടാമത്തേന് നല്ല ടീം വർക്കായിരുന്നു.
ടീംവർക്കാര്ന്നു പിന്നെ ഈ എടക്കൊരു കളി ണ്ടായിര്ന്നല്ലോ സെയിം ആമറ്റേ അത് ആരോട് കളിച്ചപ്പാരുന്നു സമന്നിലാ
അവരെ പൂജെല്ലേ
ആഹ്
അത് യേതോരു കിടിലൻ ടീമേര്ന്നു ഏതോ അയ്യോ മറന്നോയി പഷെ അതിനത്ത് എല്ലാരും വിചാരിച്ചു ന്നാ നമ്മൾ തോ ന്നാ പഷെ അത് കൊളമ്പി യേര്ന്നോ?
ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ സമനില പിടിച്ചു നിന്ന് ഏ അതെനിക്കോർമ്മയുണ്ട്.
ആ പഷെത് സീൻ സീനിയിരുന്നത്
ഒന്നും കൂടെ എങ്ങനെങ്കിലും ജയിച്ചിരുന്നെങ്കി നാളെപ്പോയി രണ്ട് ഡയലോഗെങ്കിലും അടിക്കായിരുന്നു.
അത് സത്യോടി പഷേ നാളെത്ത അവസ്ഥ യ്യോ എനിക്ക് നെയ്യമർൻ്റെ വസ്ഥേണെങ്കി
പന്ത്രണ്ടരയിലോട്ട് അടക്കുമ്പോഴ ടെഷനാണ് നാളെ എന്ത്ചൊ പന്ത്രണ്ടരാമ്പോ എന്തൊ രാവും എന്തരാവും
ഇര്ന്ന് പ്രാർത്ഥിക്കാം
അതെന്നെ അത് ഇപ്പൊ മെസ്സി ഫാൻസും മ് ബാക്കിയുള്ളോരെ ഫാൻസൊക്കിരുന്ന് മറ്റേ കൊറേ സ്പെയിൻ ഫാൻസുണ്ടല്ലോ കേരളത്തില്. എല്ലാരും കൂടെര്ന്ന്ങ്ങനെ ത്യായിരിക്കും തോക്കണേ തോക്കണേ ത്
ഈയോ ഫാൻ ഫൈറ്റിനുള്ള സമയൊന്നുല്ലത്
അതെന്നെ നീയൊരു നീയൊരു റീല് കണ്ടില്ലായിര്ന്നോ ഇന്നലെ നെയ്മറ്ന്റെയും മറ്റേ നോർവേരെം കളിയുണ്ടായിരുന്ന സമയത്ത് ഈ നെയ്മർ ഫാൻസൊക്കെ രാത്രി നേർത്തെ കെടന്നൊറങ്ങീട്ട് പന്ത്രണ്ടരക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞ് കടന്നൊറങ്ങാ അപ്പൊ കെടന്നൊറങ്ങുമ്പോ അവര് സ്വപ്നത്തില്ങ്ങനെ നോർവേൽ അവര് വര അപ്പൊ ഓപ്പോസിറ്റ് അവരിങ്ങനെ കണ്ണുതുറക്കുമ്പോ നോർവേല് അവരിങ്ങനെ കിടക്കുന്ന പോലെത്ത അറിയിലുണ്ടായിരുന്ന
ഇല്ല ഇല്ല
ഓ അതുണ്ടായിരുന്നു ഇഷ്ടമാതിരി ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇവര് രാത്രി ഇങ്ങനെ കിടക്കും പക്ഷെ ഇപ്പോ രാഹുൽ അയിന് പന്ത്രണ്ടരക്കെണിച്ച് കളി കാണാമെന്ന് പറഞ്ഞാണ് കിടക്കുന്ന അന്നിട്ട് ഇവരെ സ്വപ്നത്തില് ഇങ്ങനെ വരും നോർവേയുടെ ആൾക്കാരെ പടം എന്ന് വെച്ചാ അവർ ഭയങ്കര പൊക്കമുള്ള ആൾക്കാര് നല്ല ബോഡിയുള്ള ആൾക്കാരും അല്ലേ, അപ്പോ നോർവേയുടെ ആൾ ക്കാരെ മുഖം ഇങ്ങനെ സ്വപ്നത്തിൽ വരുന്ന പോലത്തെ റീൽ ഞാൻ ഇനി കാണുമ്പോ അയച്ചു തരാം
ഓഹ് ഓഹ് പക്ഷെ എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്തത് നെയ്മറിന്റെ കരയുന്ന ആ ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ
ആഹ് പിന്നെ നീയ്യൊരു കാര്യം അറിയണതാ നെയ്മർ വിരമിച്ച്, നെയ്മർ ലാസ്റ്റ് കളിയായിരുന്ന് അതാ അയാൾ തുടങ്ങിയ ന്യൂസ്ലാൻഡ് ന്യൂസ്ലാൻഡാണാ അവിടെ വെച്ചെന്നെ ലാസ്റ്റ് കളി കളിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് വാ വാർത്തയിൽ പറയുന്ന്
ആഹ് വിരമിച്ച്
ആഹ്
അതല്ലേ പറഞ്ഞെ ഭയങ്കര കരച്ചിലൊക്കെ ആ വീഡിയോ
അവന് കപ്പ് അവൻ മാക്സിമം ശ്രമിച്ച് പക്ഷെ കപ്പ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു
അതെങ്ങനെ ഇഞ്ചുറി കഴിയണ്ടേ ഇഞ്ചുറി തന്നെ എപ്പോഴും
എപ്പോഴും ഇവന് മാത്രം എങ്ങനെ എന്തോ ഇത്രയും ഇഞ്ചുറി, ഒരു ഇഞ്ചുറി കഴിഞ്ഞതും നേരെ ഒരു കളിക്കേറും പിന്നെ ഇഞ്ചുറി
സത്യം, കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഗൂഗിളില് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി കിട്ടിയിട്ടുള്ള പ്ലെയർ ഏതാണെന്ന് പറഞ്ഞിട്ട്
ഓഹ് ഓഹ്
അതിൽ വരുന്നത് നെയ്മറാണ് പാവം എത്ര എത്ര പ്രാവശ്യം
ചുമ്മാ ചുമ്മാ അവനോരോ ഇഞ്ചുറി പറ്റി എവിടെന്നെങ്കിലൊക്കെ കിട്ടും
എല്ലാം ടാർഗറ്റാണ്
ആഹ്
ഇന്നത്തെ ഗെയിം എന്റെ പൊന്നേ, ഇരുന്ന് പ്രാർത്ഥിക്കാം
എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആയിരുന്നെങ്കിൽ സെറ്റായാ ഈ കളി ജയിച്ചാൽ മിക്കവാറും അടുത്ത കളി എനിക്ക് തോന്നുന്നു നോർവേയുടെ കൂടെ എങ്ങാനുമായിരിക്കും
ആഹ് ഇവർക്കോ, അർജന്റീന അടുത്ത ഗെയിം ആരുടൂടാ?
അർജന്റീന ആരെ കൂടെന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ നോക്കിയില്ല, അവരെ കളി ഇനി എന്നാണ് ചൊവ്വാഴ്ചെ
അത് പിന്നെ നോക്കിയില്ലാ, എന്തോ അദ്വൈതിങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇനി വരുന്ന അവർക്ക് വരുന്നതെല്ലാം വല്യ വല്യ
ആഹ് വല്യ വല്യ ടീംസ് ആണെന്ന് ആഹ് അപ്പോ എനിക്ക് തോന്നുന്നു ഇനി നാളെ മറ്റന്നാളാ എങ്ങാനും കാണുമായിരിക്കും അർജന്റ് സാധാരണ ഇങ്ങനെ അടുത്ത അടുപ്പിച്ചടുപ്പിച്ചല്ലേ വരുന്ന കളികള്
ഉം ശരിയാണ്
പിന്നെ എന്തേ എനിക്ക് കാണേണ്ട കളിയെന്ന് വെച്ചാൽ പോർച്ചുഗല് അർജന്റീനയും കൂടെ കളി
ഓഹ് അത് സീനായിരിക്കുവല്ലേ
ഓഹ് അന്ന് കേരളം കത്തുവായിരിക്കുവല്ലേ
അപ്പോ ആരെ നമ്മള് സപ്പോർട്ട് ചെയ്യും
ഏഹ് അർജന്റീനയും പോർച്ചുഗലും കൂടെ, ഓഹ് സീനായിരിക്കും ആ കളി
ആ കളി കാണേണ്ട കളി തന്നെ, ബ്രസീലും ബ്രസീലും അർജന്റീനയും വരൂന്നൊക്കെ കുറെ പേര്
ആഹ് പണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു
ഓ സീനായിരിക്കും ഈ മൂന്നു പേരും അതില് ഏ ആര് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വന്നാലും സൂപ്പറായിരിക്കും
സുപ്പറായിരിക്കും ഒരുപാട് എന്നുവെച്ചാ ലൈവിലൊക്കെ ഒരുപാട് വ്യൂസ് കേറും എന്ന് വെച്ചാ പോർച്ചുഗൽ ഫാനും വരും അർജന്റീന ഫാനും വരും ബ്രസീൽ ഫാ വരും. ഇപ്പോ ഇവര് മൂന്നൂപേരുമൊക്കെയാണ് ആ കേരളത്തിൽ ഇതല്ലേ കൂടുതലും പിന്നെ ഫ്രാൻസ് കൊറവാണല്ലോ
സ്പെയിനും ഒണ്ട് ഇടയ്ക്ക്
ആഹ് ജെസി അങ്ങടെ സ്പെയിൻ അല്ലേരുന്നു
ആഹ് ജസ്സീ സ്പെയിൻനായിരുന്നു പക്ഷെ നമ്മളെ ക്ലാസ്സില് എനിക്ക് തോന്നുന്നന് കൂടുതല അർജന്റീനാസാ
ആഹ് അർജന്റീനെയാന്ന് കൂടുതല് പിന്നെ പോർച്ചുഗലും ഉമ് അത്യാവശ്യം മ്മ് കുറച്ചുണ്ട്
പിന്നെ ബ്രസീലുണ്ട് അത്യാവശ്യം
ആഹ് ബ്രസീലുണ്ടായിരുന്നു ആ മറ്റേ വിസ്മയ അവരെല്ലാരും ബ്രസീലല്ലേരുന്ന അന്ന് മ്മ്
ബ്രസീല്ച്ചാ ഓൾറെഡി അവർക്ക് നല്ല കൊറെ കപ്പുണ്ടല്ലോ നെയ്മറിനെ എടുക്കാൻ പറ്റിയില്ല
സത്യം അഞ്ചാ ആറാ കപ്പുണ്ടല്ലോ പിന്നെ അതും വെച്ച് എല്ലാരും റീലുണ്ടാക്കിയിട്ടേക്കുന്ന കണ്ടില്ലേ ഇപ്പൊ കപ്പ ഉണ്ടന്ന് പറഞ്ഞിട്ട് എന്തായി കാര്യം ഈ കപ്പ് എല്ലാം കൂടെ തൂക്കിക്കൊടുത്താ പോലും ഒരു ചാൻസും കൂടെ കൊടുക്കൂലല്ലോ ഒന്ന് കൊറെണ്ട് ഏഹ് കുറേ പേര് സപ്പോർട്ട് ചെയ്യും കുറേ പേരതിനെ എന്തോന്നു എങ്ങനെ നെഗറ്റീവ് ആക്ക നെഗറ്റീവ് ആക്കാ നോക്കി കപ്പോള്ളത് ഇപ്പൊ പറഞ്ഞോണ്ട് നടന്നിട്ട് എന്ത് കാര്യോന്നും പറഞ്ഞ് റീൽ ഇടുന്നവരുണ്ട് ഈ കപ്പിന എടുത്ത് റീൽ ഇടുന്നവരുണ്ട്
സത്യം പറഞ്ഞാൽ ഇത് എല്ലാരും നല്ല ടീംസ് തന്നെയാണ് ഈ ഫാൻസ് ആണ് ഭയങ്കരമായിട്ട് ഇതാക്കുന്നത്
ഉമ് സത്യത്തിൽ ഇപ്പൊ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും നെയ്മറായാലും ഇവര് തമ്മില് പ്രത്യേകിച്ച് പ്രശ്നൊന്നുല്ല പക്ഷെ ഈ ഫാൻസുകാര് കെടന്ന് ചുമ്മാ അടി കൂടാൻ അടികൂടാക്ക അടികൂടൊക്കെത്തന്നെ
അതാണ് ഇപ്പൊ ഫാൻസ് ചെലവരൊക്കെ ഫാൻസ് വരെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ കാണുന്ന റീല് മൊത്തം ഒരു അർജന്റീന അല്ല ഒരു ബ്രസീൽ ഫാനിന് ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ടായിരിക്കും അത് റൊണാൾഡോ ഫാനായിരിക്കും അങ്ങേനൊക്കെ അങ്ങനത്തെ കുറെ വീഡിയോസ് ഞാനിപ്പോ കാണണ്ട്
നോ പോലെ ത്ത ടീമുകളില് മൂന്ന് പേര് മൂന്ന് ഫാന് പിന്നൊര അച്ഛനും ഒരച്നും ഒരു ഭർത്താവ് ഛെ ഒരച്ഛനും ഒരു ഭർത്താവ്ന്നും ഒരു അച്ഛനും ഒരമ്മയും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ പ്രെഗ്നന്റാണ് അപ്പൊ അമ്മ റൊണാൾഡോ ഫാനാണ് അപ്പൊ അമ്മെനെ കൊച്ചിന്റെടുത്ത് പറയും നീയും വരുമ്പോ ഒരു റൊണാൾഡോ ഫാനായിരിക്കും അവസാനം കൊച്ച് വെളി വരുമ്പോൾ കൊച്ച് അർജന്റീന ഫാനാ ആഹ്
അത് പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കണ്ടത് അതായത് അച്ഛൻ അച്ഛ അച്ഛൻ അർജന്റീന ഫാൻ അമ്മ റൊണാൾഡോ ഫാനങ്ങാണ്ട് അല്ല അമ്മ അർജന്റീന അച്ഛൻ അച്ഛൻ റൊണാൾഡോയും
ഓഹ് അപ്പൊ കൊച്ച് റൊണാൾഡോ ഫാനായി ആഹ്
അങ്ങനെ കുഞ്ഞ് പിള്ളേരുണ്ട്ട്ടോ നല്ല നല്ലപോലെ കളിക്കുന്ന
ഓഹ് ഒണ്ട്ണ്ട് ഇപ്പൊ ഇപ്പഴ്‌ന്ന് വെച്ചാ മിക്കവരും ഈ ടർഫൊക്കെ കെട്ടിയയിന് ശേഷം കൂടുതൽ പേരും ഇങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ ഈ കൊച്ചുപുള്ളരെ ചെറുതില അവര് നടക്കാറാവുമ്പോഴേക്ക് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടി പ്പോ
ആഹ് അത് നല്ലതാ പക്ഷെ കുഞ്ഞിലെ ട്രൈ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കി
അതെ രാവിലെ അവരങ്ങ് നടന്ന് തുടങ്ങുന്നതിന് മുന്നേ ഒന്നു നടന്ന് ഒന്ന് ഏതാണ്ടൊരു ഓടുന്ന പരുവാമാകുമ്പോഴേ ഇവരങ്ങു ട്രെയിനിങ്ങിന് കൊണ്ടാക്കും.
അത് പക്ഷേ നല്ലതാ അവർക്ക് സെറ്റ് ആവും അവര് പിന്നെ.
ഉമ് നല്ല കുഞ്ഞിലെ അവരങ്ങ് പോവല്ലേ?
ഞാൻ ഇപ്പൊ വിളിക്കാം ഒരു മിനിറ്റെ.
ഓക്കെ.